ഹലോ ആഹ കേൾക്ക എന്തൊക്കെയുണ്ട് കൂട്ടിൽ കയറിയോല്ല പൈന്നാര ആ്പോഴത്തേക്കും കൂട്ടിൽ കയറിയോ എല്ലാവരും
ആഹ കേറി കേറി
ആഹാ ഞാനിവിടെ കൂട്ടിൽക്ക് ഏ ഇച്ചിരി കോഴിയുണ്ട് അതിനെയൊക്കെ കോഴി വളർത്തുന്നുണ്ട് കൂട്ടിലിട്ട് തന്നെ
എങ്ങനെ ഒത്തിരി കോഴിയുണ്ടോ കോഴി ഫാം പോലെ അതോ കൊറച്ച്
ഇല്ല ഇല്ല ഫാം പോലൊന്നുമല്ല നമ്മുക്ക് അത്യാവശ്യത്തിന്
മൊട്ട കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്
ൻ വേണ്ടിട്ട് ആ അപ്പം ഒരു ഇത്ണ്ടല്ലോ നമുക്ക് ഇഷ്ട ള്ളപ്പോ എടുത്ത് പിന്നീ കരിങ്കോഴിയുണ്ട്
ആഹ് ആഹ
ആ ആ ഒരു അഞ്ചാറ് കോഴിയുണ്ട് ആ കരിങ്കൂ കിളി ഇല്ല ഇല്ല കിളിയൂണ്ട് ഒ രണം ഈ ന്ന എന്റെ പേര് പേര് സൺഗ്യനൂർന്ന് പറഞ്ഞ കളിയില്ലേ നമ്മുടെ തത്തമ്മ തത്തമ്മയുടെ ഐറ്റത്തിൽ പെട്ട ഒരു ഇത് ആഹ അങ്ങനത്തെ ഓർണ്മ്മോണ്ട് അതിനൊക്കെ ഈ വൈകേരം ആകുമഴത്തെ തീറ്റയും കൊടുത്ത് തീറ്റയും കൊടുത്ത് അങ്ങനെ ഈ കരിങ്കോഴിന്ന് പറഞ്ഞുണ്ടല്ലോ അതിന്റെ എറച്ചി വരെ കറുത്തായിരിക്കണ
ആ ഞാൻ കണ്ടിട്ടില്ല പറയന്ന് കേട്ടിട്ടുണ്ട്
ആഹ അതിന്റെ തലേയിലെ ഈ മനെ പൂവന്റെൊക്കെ തലയിലെ പൂവ് കറുത്ത് ചുമന്ന് കറുത്തിരിക്കണം നമുക്ക് എന്തോ ഒരു ഉം എന്തോ പോലെ തോന്നും എന്നെച്ച ഈ മരുന്നും ഒക്കെയാണ് അങ്ങനെ അന്റെ മുട്ട മുട്ടക്ക് ഒരു മുട്ടക്ക് നാൽപ്പൂ രങ്ങണ്ട അതിറെ
ആണല്ലേ
ആഹ ഒത്തിരി എന്നന്നാ ഫല ഫലമള്ളേ മുട്ടന്ന പറഞ്ഞണേ അതുകൊണ്ട് ഈ അസുഖങ്ങൾക്കൊക്കെ പനിയൊക്കെ വരുമ്പോ പ്രതിരോധമൊക്കെ ഉണ്ടാകാനേ
ആ അപ്പൊ എങ്ങനാ അവിടുത്തെ കോഴ മുട്ടക്ക ഇടു ഇപ്പം
ആഹ് മുട്ടയിടും പിന്നെ സാധാ മുട്ടയൂണ്ട് കൊടുക്കാനൊന്നുമല്ല ചുമ്മാ ഇങ്ങനെ വീട്ടിലിങ്ങനെ
ആ വീട്ടില ആശസ്ഥത്തേക്ക് എടുക്കാലോ ഇപ്പൊ അല്ലെങ്കിൽ പുറത്തുന്ന് വാങ്ങണ തന്നെ ഒരു മുട്ടയ്ക്ക് എട്ടും ഒമ്പതും ഒക്കൊണല്ലോ
ആഹ ഇപ്പൊ മുട്ടക്കൊക്കെ എട്ട് രൂപ ഒക്കെയ
ആഹ അതാ ചെിലപ്പം നാടൻ മുട്ടയ്ക്ക് ഒമ്പതൊക്കെ വാങ്ങും
ആഹ ഈ ചുമക്കക ച ചുമക്കൊക്കെ നല്ല ഇവിടെന്നെ മോന് ചുമ വരുമ്പോഴത്തേക്കും ഒരു വല്ലാത്ത ചുമ യാട്ടാ ഈ ഭയങ്കര ഈ വില്ലൻ ചുമയാക്കിയില്ലേ
ആ അത് മുട്ട വാട്ടിയിട്ട് കുരുമുളകക്കെ ഇട്ട് കൊടുക്കുവ
ആഹ കുരുമുളകും കുരുമുളകും ഏ ചെറിയ ജീരകം ഇല്ലേ
ആഹ്
ചെറിയ ജീരകവും കൂടെ പൊടിച്ച് ഇട്ട് കൊടുക്കും
ആഹ് അതൊക്കെ നല്ലേ അങ്ങനെ കൊടുക്കന്ന്
ആഹ് അങ്ങനെ അങ്ങനെ പോട്ട് വരുമ്പോ അങ്ങനെ കൊടുത്ത അവന് നല്ല മാറ്റം വരും
ആഹ് വരും
അല്ലാത ഈ ചെറുപ്പം മുതലേ അവൻ അങ്ങനെ ആയിരുന്നു ചുമ വരുമ്പോഴത്തേക്കും ഒരു ഭയങ്കര ചമ്പോരേ മരുന്ന് മേടിച്ചു കൊടുത്താലെ ഒന്നും മാറും മാറൂല
ആഹ് അത് ചിലപ്പോ അങ്ങനെ ഇതൊക്കെ കഴിക്കുന്നല്ലേ ഈ മുട്ടയൊക്കെ വാട്ടി കുടി ഇന്നൊക്ക ന്നല്ലെന്ന് പറയും മൊട്ട നമ്മള് എണ്ണല് ചുടുന്നതിനെക്കാളും ഇങ്ങനെ പുഴുങ്ങിയും അതുപോലെ തന്നെ വാട്ടിയും കുടിക്കുന്ന നല്ലത്.
ആഹ് വാട്ടിയെടുക്ക ആഹ് പുഴുങ്ങി പുഴുങ്ങിയക്കാരും കുടെങ്ങനെ ഈ പിന്നെ ഈ ചതവിന് അങ്ങനെയൊക്കെ നല്ലതല്ലേ
ആഹ് നല്ലെതാ ഇപ്പൊ ഈ മൊട്ട തന്നെ ഈ ജിമ്മിൽ പോകുന്നവരൊക്കെ ആയാല് എന്തോര മൊട്ടയാ കഴിക്കുന്നേ.
ആഹ് അതെ അഞ്ചും അഞ്ചും ആറും മോട്ടയൊക്കെയാണ്
ആഹ് ഒരു ദിവസം ക കഴിക്കാൻ അവരോട് തന്നെ പറയും ജിമ്മിൽ പോകുന്നവര് ഇപ്പൊ വണ്ണം വെക്കേണ്ടവരായാലും ഇപ്പമസില് വേണ്ട ണ്ടരായാലും വണ്ണം കുറക്കേണ്ടവരായാലും എല്ലാവർക്കും മൊട്ട കഴിക്കാൻ പറയും. അതാ ഇപ്പം വണ്ണം കൊറെ ക്ക്യാൻ പോയവർക്കും ആയാലും മൊട്ട കഴിക്കാൻ പറയും ഈ ഏഹ് വെള്ളമൊ ട്ടെടെ വെള്ളയാ തോനെ കഴിക്കാൻ പറയുന്നെ.
കഴിക്കാൻ പറയണത് ഉണ്ണിയല്ല വെള്ള കഴിക്കാൻ പറയും.
ആഹ് അതിനകത് കാൽസ്യം ഒക്കെ ഒണ്ടല്ലോ
ആഹ് ആഹ് പണ്ടൊക്കെ പിള്ളരായാലും വല്ലിയവരായാലും പറമ്പിൽ നല്ല പണിയെടുക്കും. അപ്പഴത്തേക്കും ഒര് കൊഴപ്പൊല്ല ഇപ്പൊ ചുമ്മാ മൊട്ടയായിട്ടും ചോറല്ല
ആഹ് ചോറ് വേണ്ട ഇപ്പം ഇപ്പൊ എന്ത്‌ ഒണ്ടാക്കിയാലും അയ്ന്റെ കൂടെ ഒരു മൊട്ട ഇട്ടാ നമ്മുക്കൊക്കെ ഒര് സന്തോഷം ഇപ്പൊ മഞ്ഞച്ചോറ് മൊട്ടച്ചോറ് അതുപോലെ തന് നൂഡിൽസ് ഇതൊക്കെ ഇണ്ടാക്കുമ്പോ ഇച്ചിരി മുട്ടയോടെ ഒന്ന് ചിക്കി അതിന്റെകൂടെ ഇടാങ്കി
ആഹ് അങ്ങനെതിന്നും പിള്ളേര്
അതാ ഇപ്പൊ ന്യൂഡിൽസ് ഒണ്ടാക്കുമ്പോഴയാലും ഒര് മൊട്ട ബുൾസൈ അടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തോ അതിന്റെ കൂടെ തിന്നാങ്കി
എൽ എല്ലാത്തിനകത്തും മൊട്ട.
ആഹ് അത് മാത്രല്ല ഈ മീൻ കഴിക്കാത്ത പിള്ളരും മൊട്ട കഴിക്കും.
മൊട്ട കഴിക്കും.
ആഹ് അങ്ങനൊരു പ്രത്യേകതയുണ്ട് മൊട്ടയ്ക്ക്.
ആഹ് ഇന്ന് ഞങ്ങള് ഞങ്ങള് ഈ മീൻ മൊട്ട മേടിച്ചേ ഈ വെല്യ മീന്റെ സെയ്‌സ് മൊട്ടയില്ലെ
മീന്റെ മൊട്ടയോ
ആഹ് മീന്റെമൊട്ട വെല്ല്യ
ഈ തേടിനൊക്കെ മൊട്ട കുഞ്ഞതൊക്കെ കണ്ടിട്ടുണ്ട് അതാന്നോ ഏഹ് തേട് നിങ്ങൾ വേറെയായിരിക്കും പറയുന്നേ
വേറെആയ് ക്യും പറണെ എന്ന് വെച്ചാ മുഴുത്ത നീ ഒരു ന്നമ്മടെ ഈ കൈപ്പത്തിയുടെ വീ വീതിയൊണ്ട്.
ആഹ് ഇപ്പം ആഹ്
അങ്ങനെ മുഴുത്തൊരു ഒരു കാ കാക്കിലോ കാണുവായിരിക്കും ആ അത് മാത്രം മേടിച്ച് ന്നമ്മള് ഞാനെന്താചെയ്തെ വെച്ച്ട്ട്ണ്ടെങ്കി എന്ന പീര വെയ്ക്കൂലേ
തേങ്ങരച്ചോ
തേങ്ങ തേങ്ങഅരച്ചല്ല തേങ്ങഒതുക്കി ഇട്ടിട്ട് ഇഞ്ചിമ് ആ അങ്ങനെഅതുപോലെ
നിങ്ങള്എങ്ങനാ മറ്റേമൊളക്പൊടി ഒക്കെ ഇട്ട് വെക്കത്തില്ലേ
ഇല്ല ഇതിന് പച്ചമൊ ആ പുളി പുളിടും പച്ചമൊളകര അരച്ചു ഒതുക്കി ഒതുക്കലൊള്ളു ന്നാ അരക്കലില്ല തോരൻ തോരൻ പോലെ ആ ജസ്റ്റ്ങ്ങനെ തോരൻ പോലെ ആക്കിയെടുത്തു
ആ അൻട്ട് അ മീൻമൊട്ടെടെ തോരൻ വെക്കോ
അ മീൻ മൊട്ടേടെ തോരൻ അത് മൊട്ട ഇങ്ങനെ പൊട്ടിച്ച് ഇട്ടു
ആ
അങ്ങനെ അങ്ങനെ കറി വെച്ചു
മീനും തോരൻ വെക്കുല്ലോ
മീൻ അത് ഇതല്ലേ പിന്നെ പീരയല്ലേ
ആ ആണാണ് പീര
ആ ഇഞ്ചിമ് അത്നാത്ത് പ്രത്യേ നല്ല ടേസ്റ്റാണ് അതീ കൂടുതല് കൊഴുവ ഒഴുകയല്ലേ
ആ ആണ് ആണ്
ഒഴുക അല്ലെങ്കീ കുഞ്യതായിട്ട് ചാള
അതാ ഇപ്പൊ കറി വെ ക്കാനായാലും ഓരോല് ചെയ്യാലുംപ്പൊ എന്തോ തേങ്ങാപ്പാലൊഴിച്ച് വെക്കാം അങ്ങനെയൊക്കെ പല രീതില് നമുക്ക് കറി വെക്കാലോ പലതും
പ്പ ആ ഏതൊക്കെ സൈസ് എങ്ങനെയൊക്കെ വേണേലും ഉണ്ടാക്കാലോ
ഓരോ സ്ഥലത്ത് ചെല്ലുമ്പഴും ഓരോന്ന
ഓരോ രീതിക്കാണല്ലോ
ആ ഇപ്പം കരിമീനൊക്കെ ആയാലും ഇപ്പം പൊള്ളിച്ച്ന്നൊക്കെ പറയുമ്പോ അതിന്ഉള്ളിയൊക്കെ വെച്ചൊരുസ് സ്പെഷ്യൽ മസാല ഒണ്ടാക്കി വാഴയിലൊക്കെ വാഴയിലയിലൊക്കെ വെ ച്ച് അത് പൊള്ളിച്ചെടുത്ത് അതൊക്കെരു പ്രത്യേക ടേസ്
പ്ര ആ അതെ അതെ ഇവടെ എടക്കങ്ങനെ ചെയ്യും
ആ പക്ഷെ
ഞാനല്ല ഇവിടെ ഹസ്ബന്റ് ഇരിക്ക ആ ഹസ്ബന്റ് രിക്കുമ്പഴേ
അതാ ഒരാളൊക്കെ ചെയ്യുവാണെങ്കിൽ പാടാ
പാട അപ്പൊ അവര് ചെയ്യുമ്പഴത്തേനും പിള്ളേരും കൂടി അവരെ ആ ഒരു രസത്തില്ങ്ങനെ എല്ലാ ഒണ്ടാക്കലും പെറ്ക്കലും തീറ്റയും അങ്ങനെയൊക്കെ ചെയ്യും
ആ അതെങ്ങനെ സെപ്പറേറ്റ് മസാലയൊക്കെ ഒണ്ടാക്കി അതിന്റെ അകത്ത് വെച്ച് പൊള്ളിച്ചെടുക്കെ
പൊള്ളിച്ചെടുക്കും അന്നേരെന്നെ ഈ ഉള്ളി ആ ഉള്ളീം പിന്നെ ഏ പുളിടെ പുളിയൊക്കെ പിഴിഞ്ഞിട്ട് അങ്ങനെണ്ട ആ പുളിടെ വെള്ളം അങ്ങനെയൊക്കെ ഒണ്ടാക്കി എടുക്കണ ഇവര് പക്ഷെ നല്ല ടേസ്റ്റാട്ടോ ഞാനപ്പം കൂടുതൽ അയ്ലാത്തേക്ക് കാണാൻ നോക്കാൻ നിക്കൂല അതെ അങ്ങനെ നിന്ന് കഴിഞ്ഞാ പിന്നെ നമ്മടെ തലേ നമ്മടെ തലേലെക്കാവും
ആ അതാ വല്ലപ്പോഴും ചെയ്തു തരുന്നക്കെല്ലേ അവര് ചെയ്യട്ടെ
ചെയ്യട്ടെന്നോർക്കും അപ്പൊ ഒണ്ടാക്കി ഇങ്ങനെ കഴിക്കാൻ വേണ്ടി കഴിക്കാനായിട്ട് നമ്മള് ചെല്ലും
ആ അതുപോലെത്തെന്നെ ഈ പുള്ളാർക്ക് ക്ക്യായാലും മീൻ കറിയേക്കാളും മീൻ വറുത്തതായിരിക്കും ഇഷ്‌ ച്ചിരിഷ്
ഇഷ്ടം ആ
അതാവുമ്പോ ഇച്ചിരി ടേസ്റ്റ എണ്ണയിലാ വർത്തിട്ന്നെ ഇപ്പ കുഞ്ഞു മീനൊക്ക്യായാലും ഇങ്ങനെ പർ മുള്ള് അതികം ഇല്ലാത്തൊക്കെ ആണെങ്കിലേ നല്ല നല്ല ഇതുള്ള മീനാ ആണെങ്കിൽ തിന്നാൻ നല്ല ചിക്കൻ ഫ്രൈ ചെയ്ത പോലൊക്കെ ഇരിക്കും ചില മീൻ ഫ്രൈ ചെയ്താ..
ചെലമേ ആ അതെ അതെ അതെ.. അപ്പം എല്ലാ എല്ലാ ആർക്കും ഈ കറി ഇഷ്ടല്ലല്ലോ പൊരിച്ചതാണല്ലോ എല്ലാം ഇഷ്ടം..
അതാ.. ഇപ്പൊ കറിയേക്ക ഇപ്പൊ എനിക്കായപ്പോലും കറിയക്കൾ ഇഷ്ടം മീൻ വറുത്തതാ..
വറുത്തത് പക്ഷെ ഈ ചാറുകറിയക്കാരും ഒരു.. ഒരു തോരനും ഒരു പൊരിച്ചാതു ണ്ടെ കഞ്ഞിടി ചോറ്ണ നല്ലരെ തൃപ്തിയാ..
ഏ..
ചോ ഒരു തോരനും ഒരു പൊരിച്ചതും ഉണ്ടെങ്കിലേ
ആഹ്‌ ആണ് ആണ് എനിക്ക് ഇപ്പ മീൻ വറുത്തേന്റെ കൂടെ സാമ്പാറൊക്കെ ഭയങ്കര ഇഷ്ടം
ആഹ്‌ ഇവിടെ ഞാനങ്ങനെ ഓർക്കും ഒരു തോരൻ മതി പക്ഷെ അമ്മയ്ക്കൊക്കെ ഇവിടത്തെ അമ്മക്കൊക്കെ ചാറ് വേണം
ആഹ്‌ അത് അല്ലെങ്കിൽ ചിലർക്കൊക്കെ മീൻ കറി വേണം മീന്റെ ചാറ് കൂട്ടി ചോറിനാൻ ഇഷ്ടം ഇഷ്ടില്ലോരുംണ്ട്
ആഹ്‌ ഇവർക്കൊക്കെ അമ്മമാരൊക്കെ ആവുമ്പോ അവർക്ക് ചാറ് വേണല്ലോ
ഉം
അപ്പൊ ഇങ്ങനെ ചോദിക്കും വെച്ചില്ലേങ്ങനെ
എനിക്കിങ്ങനെ ഈ മീൻ വറുക്കുമ്പോ അതിന്റെ സൈഡിൽ ഇച്ചിരി ഉള്ളിയിം കൂടെ ചെറുതായിട്ട് ഒന്ന് വാട്ടി തരാൻങ്ക എനിക്ക് ഭയങ്കര ഇഷ്ട
ആഹ്‌ ആഹാ
ആഹ്‌ ഉള്ളിക്കകത്ത് ചെറുതായിട്ട് ആ മസാല പിടിക്കുമ്പോ ചോറിനകത്തൊക്കെ ഇട്ട് ആ മസാല വെച്ച് പരട്ടി തിന്ന
തിന്ന ആഹ് അപ്പൊ ഒരു ചാർ പോലെ ആകുകയും ചെയ്തു നല്ലരു ചാറുവല്ല ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലെ ഏതൊക്കെ സൈസ് വേണെലും ഉണ്ട് അതുകൊണ്ട തന്നെ പച്ചക്കറിയൊന്നും ഇപ്പൊ ആർക്കും വേണ്ടല്ലോ
ആഹ്‌ അതാ ഇപ്പൊ ഇലത്തോരനൊന്നും വേണ്ട ആർക്കും
ആഹ്‌ ഇപ്പൊ എവിടെ ഹോസ്പിറ്റലിൽ ചെന്നാലും ഇലക്കറി കഴിക്കാ ഇലക്കറി കഴിക്കാ ഇത് മാത്രം
ആഹ്‌ അതാ ഞാൻ പക്ഷെ നേരത്തെ കഴിക്കത്തില്ലന്ന് പക്ഷെ ഇപ്പ കഴിക്കൂ
ആഹ്‌ ഇപ്പൊ നമ്മൾക്ക് നമ്മള് നമുക്ക് ഇഷ്ടം ഇല്ലെങ്കിലും നമ്മുടെ ശരീരത്തിനന് വേണ്ടി നമ്മൾ കഴിക്കണം
ആ ഞാന ഇപ്പം എല എനിക്ക് പാവക്ക ഞാൻ കഴിക്കത്തില്ല പക്ഷെ ഇലക്കറികളെല്ലാം കഴിക്കും ഇപ്പൊ
ആഹ്‌ പക്ഷെ പാവക്ക നല്ല അയണള്ള സാധനംല്ലേ
ആഹ് പക്ഷെ കൈയ്‌പ്പ് കാരണം എനിക്കത് പറ്റത്തേല്ല ഇനി എ ഇത്ര പാവയ്ക്ക വറത്തു തന്നാ പോലും ഞാൻ തിന്നത്തില്ല
ആഹ് ആഹ് പ
ഒക്കെ പോകുമ്പോഴൊക്കെ പാവക്ക നല്ല അണ്ടിപ്പരിപ്പൊക്കെ ഏറ്റയൊരു ഒരു പ്രത്യേക ഒരു വറ വർത്തിട്ടുള്ളൊരു സംഭവംകാണും അതുപോലും എനിക്ക് തിന്നാൻ പറ്റത്തില്ല കൈപ്പാ എനിക്ക് പറ്റത്തില്ല
പക്ഷെ പാവയ്ക്ക് പല ഐറ്റം ഉണ്ട നല്ല കയ്പ്പുള്ള ഐറ്റം ഉണ്ട് കയ്പ്പ ഇില്ലാത്തതും ഉണ്ട്
ഈ ഇങ്ങനെ വറുത്ത് നല്ല രീതിയി വരുന്നതിന് ഈ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് വരുന്നതിന് അതിന് വേണ്ടി കൈ ഇപ്പ ഇല്ല നമുക്ക് വേണന്ന് വച്ചൽ തിന്നാവേള്ളൂ പക്ഷെ ഞാന അത് തിന്നത്തില്ല
ആഹ്‌ പക്ഷെ നമ്മള് സ്വയം നമ്മുടെ ശരീരത്തിനന് വേണ്ടിയാന്ന് കൂടെ ചിന്തിക്ക കിക്കുമ്പഴത്തേക്കും കഴിച്ചു ഞാനൊക്കെ അങ്ങനെ ചെയ്യണം ഉം ആഹ്‌ എന്നാൽ ശരിയാ ആയിക്കോട്ടെ ഓക്കെ